ഹലോ
ആ കേക്ക്ണ്ടോ ആഹ് എന്തേ ആവോ രണ്ട് കോളെ റിങ്ങെയ്ത്ങ്ങാണ്ട്
ആഹ് ഞാൻ ഇട്ത്തീനി നേർത്തെ കർങ്ങ്യാണ്ട് പോയി
ആഹ് അതന്നെ എന്താ അറീല എന്തൊക്യോ പ്രശ്നണ്ട് തോന്ന്ണ്പ്പൊ അല്ലെങ്കി കിട്ട്ണില്ല
റൈഞ്ചേക്കാരെ റൈഞ്ച്
ഞാൻ അ ഇതുവരെ കിട്ടാത്ത പ്രശ്നേനി എന്തങ്ങനെ മലയാള എഴ്തി കാണിക്കാ
ആഹ് ആഹ്
ഉം ഇപ്പോ ഇപ്പൊ കിട്യാ രണ്ട് കോള് ഇപ്പകിട്ടിയതേനി ആ രണ്ടും ആ രണ്ടുപ്പം നഷ്ടായി പോയിം ചെയ്ത്
ആഹ് എത്ര കോളട്ച്ചെണ്ട്
മുപ്പതല്ലേ
മുപ്പതാ ഞാൻ ഇന്ന് പുതെതായിട്ട് തൊടങ്ങ്യോണ്ട് ഇൻക്കറീലീ
ആ ശെരി ആഹ് ആഹ് ഐല് പ്പം മുപ്പത് കോള്ള് ഇപ്പം രണ്ട് മൂന്നെണ്ണപ്പം ഇന്റെ നഷ്ടപ്പെട്ട് പോയി ഉം ഉം
ഇങ്ങളെത്രായി തൊടങ്ങീട്ട്ത്
ഹാ ഞാന് ഇതിപ്പോ മിഞ്ഞാന്നല്ല ഐന്റെ തലേന്ന് അപ്പളാ പർഞ്ഞത് അഞ് രണ്ടീസം ചെയ്തു ഇഞ്ഞിപ്പം നാലാ അഞ്ചാന്തിക്കുള്ളീ തീർക്കണം നാലാന്തിക്കും അഞ്ചാന്തി ക്കുള്ളിലെറ്റെ തീർക്കണം പറഞ്ഞീല്ലെ
ആഹ് ആഹ്
ഉം അപ്പൊ പിന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാചാര്ച്ചിട്ടേനി അപ്പൊ നോക്കുമ്പം ഇന്ന് തീരെ കിട്ട്ണില്ല
ഉം
എന്തെങ്കിലും പ്രശ്നായിരിക്കും അതേക്കാരം സൈറ്റിന്റെന്തേം പ്രശ്നണ്ടാവും ഉം ഉം പിന്നെ ഇങ്ങളെന്തേം വർക്കെയ്യ്ണ്ടോ വീട്ടില് എന്തേം വർക്ക് ചെയ്യ്ണ്ടോ
ഞാന് കേക്ക്ണ്ടാക്കാൻ നോക്ക്ണ്ട്
തന്നെ നല്ലോണ്ടാക്കോ ഇങ്ങള്
ഇന്റെ ഏട്ടത്തിക്കതേനി പണി ഞാൻ ചെറുതായിട്ട്ങ്ങനെ ഇവടള്ള ബെർത്തിടേക്കൊക്കെ ഇണ്ടായിക്കി കൊട്ക്കും
ഏ ഇണ്ടാക്കൂലെ എന്താ ഓവനും ഇതൊക്കെ ഇണ്ടേക്കും
ഓവണൊന്നൂല്ല നമ്മള് ഗ്യാസമേ അട്പ്പ്മേ വെച്ച് ഇതാക്കന്നെ
ആഹ് ആഹ് ആഹ് അപ്പൊ ക്രീമൊക്കെ ബീറ്റെയ്യാന് ഇതൊക്കെ ഇണ്ടേക്കൂലെ ബീറ്ററും ഇതൊക്കെ ആഹ് ആഹ് ആഹ് പിന്നെ ക്രീമൊക്കെ വാങ്ങി ഡിസൈനും ഫ്ലവറൊക്കെ ഇണ്ടാക്കേക്കും
ആഹ് ആഹ്
ഉം എന്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡെ ഏതാടല്
ഞാൻ ബേക്കിങ് പൗഡർ
ആഹ് ബേക്കിങ് പൗഡർറാണല്ലെ ചോക്ലേറ്റിന്റെ ഒക്കെ ഉണ്ടാക്കുവോ
ആഹഹ് ഞാന് മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഇണ്ടാക്കിയിന്
ഏഹ് അത് ശരി ആഹ് ആഹ് ആഹ്
ഇത് സോ നല്ലതാണ് ഞമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സ് തോ സ്റ്റാർ തെയ്യാണെങ്കിലേ ഉണ്ടാക്കാൻ അറിയണ പണിയാണെങ്കിലേ ആ അല്ലാതെ പിന്നെ
വെശക്കുമ്പോ ഒന്നും കയ്യിൽ ഉണ്ടാവോ
ഇല്ലേ കയ്യിലുണ്ടാവൂല്ലെ എല്ലാത്തിനും അമുക്ക് ചെറിയ കാര്യണേലും വേണ്ടെ ഇപ്പോ ഓരോട് ചോയിക്കാ
ആഹ് ഇഞ്ഞോരെ ബർത്ത്ഡേ ഗിഫറ്റ് ക്കുവാണെങ്കിൽ തന്നെ ഓരോട് ചോയിച്ചണം പൈസ
ഓലോട് ചോയിച്ചണം അതാണ് അവസ്ഥ ഉം അവര്ന്ത് വെച്ചാലും നമ്മള് വാങ്ങി വെക്കണ് ഉം കയ്മ്മേ എന്തേലുമൊക്കെ ഉണ്ടായെങ്കില് ലാരിച്ചു
ഉം എന്നിട്ട് ഞാ
എന്തായാലും നോക്കി നോക്കിയെ ഏതായാലും നല്ല കാര്യല്ലേ നമ്മള് വീട്ടിന്ന് ഏഹ്
അതൊണ്ട് കുട്ടികളെ ഇങ്ങനെ പഠിച്ചാ പറഞ്ഞേക്കാണ് ഓലും ഞമ്മള പോലെ ആവണ്ടെ വെച്ചാണ്ട്
ഏ യമ്മ അന്നെ സത്യാണ്
ആഹ്
നമ്മളൊക്കെ കാലം അങ്ങനെയേന് പിന്നെ പത് പ്ലസ് വണ്ണന്നും പ്ലസ്റ്റൂന്നും പിടിച്ച് കെട്ടിക്ക ഉം പിന്നില്ല പിന്നെ പഠനംല്ലാതോട് കൂടി കഴിഞ് ഏഹ്
ഞമ്മക്ക് പഠിച്ചാനും നേരം കിട്ടീട്ടില്ലല്ലോ
ഇല്ലേ ഞാനിപ്പോ അത് കഴിഞ് ഇവിടെ കൂടിയിരുന്നാരിപ്പ ഞാന് പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിന് അന്നെ പൊട്ടേ അല്ലാണ്ട് ഇപ്പൊ രണ്ട് വർഷം പോട്ടെ അത് കഴിഞ് കോഴ്സ് കഴിഞ്ഞ് ഇപ്പോ ട്രെയിനിങ്ങും കഴിഞ് ഇപ്പോ ഇവിടെ ഇരിക്ക്ന്ന് ഇപ്പോ എന്തേലും എഴുതി കൊടുക്കേ എവിടേലും കേറാൻ നോക്കക്കെ വേണം അമ്മ ള്അവിടെ നിക്കുമ്പോ നോക്കൂലേ പോവൂല്ല പറ്റൂല നമ്മള് പിന്നെല്ല ഉണ്ടാവുമല്ലോ തറവാടാകുമ്പോ അങ്ങനെയങ്ങട് പോവാനും പറ്റൂലല്ലോ
ഉം ഉം സ്വന്തം വീട്ടാരായ പോവാലോ
ആ പിന്നെ ഒക്കെ മൂന്നാളും പോവല്ലേ സ്കൂക്ക് പോവല്ലേ പിന്നെ ഇപ്പ ഞമ്മള് ഒറ്റ ഇങ്ങനെയിരിക്കല്ലേ
ഉം
ഉം അങ്ങനെ ഇപ്പൊ എറങ്ങി ഇപ്പൊ കഴിഞ്ഞേതായാലും ഉം
ആഹ് ഇവിടെ ഒരു ക ഇവിടെ എന്റെ ഏട്ടത്തിയാളൊക്കെ ഒരു ഇത് പറഞ്ഞിട്ട് ഒരു വെസ്റ്റേജ് പറഞ്ഞിട്ട് ഒരു ഇതിട്ടുണ്ടായിന്
ആഹ ഏഹ്
പിന്നെ എന്നെ വിളിച്ചീന് ഞാൻ പിന്നെ പോയില്ല വെസ്റ്റ് ജിയോ
അല്ല വെസ്റ്റേജ് ഒരു കമ്പനീന്റെ അല്ലേ
ആഹ് അതെല്ലായിടത്തും ഉണ്ട് മേലാറ്റൂരുണ്ട് പാണ്ടിക്കാടിണ്ട്
ആഹ് ആ ഹ്ആഹ് എനിക്കറിയില്ല അവിടെ കൊണ്ടോട്ടി ഒക്കണ്ട് പറഞ്ഞേക്കാ പിന്നെ അത് പോലെ അതെന്താ പ്രൊഡക്റ്റ് വിൽക്കണ അല്ലേ
ആ പ്രോഡക്റ്റ് വിക്കണ ആഹ് ആഹ്
ഉം ഓളിപ്പം ടീച്ചറായി
ആഹ്
ഓ പിന്നെ ഇതിന്റെ പ്ലസ് ടു ആയ
ആഹ ആഹ ആഹ
ഉം ആ പഠിച്ചീന് ആ സമയത്ത് ഇങ്ങനെ വെറുതെ ഓളും ചെയ്തീന് ഒക്കെ ആഹ് ആഹ് പോയിന്റിനനുസരിച്ച് ക്യാഷ് അങ്ങനെ എന്തോ അല്ലേ
ആ ആഹ് അവള് സാധനം വിളിക്കണ അനുസരിച്ചൊക്കെ ആ
ആ ഞാനും വാങ്ങേണ്ട ഇനി ഓളേന്ന ആദ്യക്കെ ഒക്കെ സാധനം പിന്നെള ഓള് നടത്തിരുന്ന സമയത്തേ ഉം ഒരാ എണ്ണക്കല്ലേ
ആഹ്
വേസ്റ്റ്
ആഹ് പ്രോട്ടീൻ പൗഡർ ക്കെ
ആഹ് അത് ആഹ് അത് പ്രോട്ടീൻ പൗഡർ വാങ്ങിയില്ല അവള്പേസ്റ്റ് സോപ്പ് അതേപോലെ ഓരന്ത് കടലെണ്ണ അതോ കടലണ്ണല്ലേനെ കൊളസ്ട്രോളും ഷുഗറും തന്ന് അങ്ങനെ എന്തോ ഒരു സാധനംണ്ടാേയിനി എണ്ണക്കെ ഉണ്ടായതിന് ആഹ് തവിടെണ്ണ തവിടെണ്ണ ആഹ് ആഹ് അതൊക്ക വാങ്ങീണ്ട് ഞാനവളെന്ന്
മണ്ണെണ്ണ തിരി
ഉം നല്ലതാണ് പറഞ്ഞീട്ട്
ആഹ്
പിന്നെ ഓൾ നിർത്തിയോക്കും സമയല്ല ഇപ്പ ഇണ്ടത്
ഇപ്പോഴുംണ്ട്
ആഹ് ശരി ആ ആഹ് ആയിന്ന എട്ടും പത്തും ഇരുപതൊക്കെ വാങ്ങണോര്ണ്ടല്ലോ
ആഹ് എട്ടും പത്തൊന്നല്ല ഒന്നര ലക്ഷം വരെ വാങ്ങണ്ട് ഇപ്പ ആൾക്കാരെ അയിന്
അതന്നെ അയ്ന് അങ്ങനല്ലേ നമ്മള് സാധാരണക്കാർക്ക് തന്നെപ്പാ മറ്റോനെ കിട്ടിയപ്പോ വലതേനി
ആഹ് ഉ
എന്തേലൊക്കെ ഏർപ്പാട് എന്തായാലും വാണലോ വീട്ടിൽന്നാണേലുംഹം പോയിട്ടാണെങ്കിലുംഒ ക്കെ ചെറിയൊരു തൊഴിലാണേലും എന്തെലുമൊ ക്കെ ഉണ്ടാവട്ടെ ഏച്ചാട്ടെ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
അപ്പളും പറെലോ മക്കളോട് ഞമ്മളെ പോലാവര്ത് നല്ലോ പഠിച്ചോളീ.
ഞമ്മള എടങ്ങേറ് ഞമ്മക്കൊള്ളോല്ലറ്യ.
ആഹ് അതന്നെ ഓരെ വിജാരപ്പ നല്ല സുഖ ൻ്റെ ചെറുത് രെണമാതിരി അയിനിപ്പം മെച്ചിക്ക് പഠിച്ചൊന്നും മാണ്ടില്ലോ മെച്ചക്ക് തിന്നാള്ളണ്ടാക്കിയാ മാത്രം പോരേയിച്ചും. നന്ന മാതിരി ഹ്ഹ് ഒക്കതറീല. ഓക്ക്പെന്താ ഓളതല്ലോം നേരത്തിനാവ്ണ്ട് ഓക്ക്ട്ട്ണ്ട് അത്രെല്ലെ പോൽക്കറിയുള്ളൂ.
ഹ്ം
മ്മച്ചി പിന്നെ ഞാ വെര്മ്പോ വെറുതെ സീറ്റൗട്ടിലി രിക്കലല്ലേ ചോയിക്കും. ഓള് വണ്ടി ഇറങ്ങുമ്പോ ഞാൻവിടെരിക്കും. ഹ് ഹ് നല്ല സുഖാണ്റിം ഓളെ വിജാരം ഹ് എന്താപ്പാ സുഖം.
ഹ്ഹ്
അഗാണ് ഓള് വന്നാപീന്നെ പറീം. മ്മച്ഛീക്ക്ങനെ സിറ്റൗട്ടില് ഇുര്ന്നാമതില്ലേ ഞങ്ങക്ക് എത്രങാനം പഠിച്ചാണ്ട്റിം.
ഉം
ഹം എന്നുള്ള മതിരി ഒരു വേറെള്ളൊന്നും ഒലറീണില്ലലൊ.
പിന്നെന്തൊക്കെ?
പിന്നെന്താ ങ്ങള് തയ്ക്കോ? പിന്നെ ഡ്രസ്സൊക്കടിച്ചൊടുക്കോ?
ഡ്രസ്സ് വ്ടെ മിഷ് ഞനങ്ങനെ നോക്കീട്ടില്ല.
അത് ശരി ആഹ് ആഹ്
ആഹ് മൂട്ടാനൊക്കെ അങ്ങനത്തൊക്കെ നോക്കും.
ആ ആഹ് ആ ആഹ്
ന്റെ ഹസ്ബൻറട്ച്ചും. ആഹ് ആ പണ്ടതേനു പണി.
ആ ടൈലറിങ്ങോ? ബോയ്സിൻ്റൊ ഗേൾസിൻ്റോ?
രണ്ടുണ്ട്.
ആഹ് അപ്പൊ പിന്നെ പൊറത്ത് പ്പൊ അവിടെന്താ അപ്പൊ അവിടെ എന്താ പണി തല്ലാഹ്.
ദുബായിലതേനി സൗദിയില് പിന്നെ ദുബായില്. കഫ്തീരിയ കഫ അങ്ങനത്തോരോന്നായി.
ആഹ് ശരി ംംം പഠിച്ചാല് നല്ല കാര്യ. ഇഞിപ്പോ നിർത്തി പോ ന്നാലും നാട്ടിലും പ്പോളും ഏറ്റവുംത്ള്ളത് ഞമ്മളെ ഡ്രസ്സിനാണല്ലോ. തെരക്ക്ങ്ങനെ കട്ടായി കേൾക്ക.
അ്ഹ്
പിന്നെ റേയിഞ്ച് പോണോണ്ടാണോ അറീല ഇടക്ക്ങ്ങനെ തീരേ സൗണ്ടന്നെ കേൾ ആഹ് അതന്നെ
ആഹ് ആ
ം ബടീം ണ്ടാത്. എന്താ കട്ടായി കട്ടായി പോക്ണ്ട് ഇവിടെ മറ്റേ ടവറ്ണ്ട് പറിമ്പോ മുന്നിലന്നെ.
ഏഹ്
അ്
ഹ് മഴ പെയ്താലൊക്കെ കണക്കന്നെ ഏതെടുത്തണ്ടായാലും.
ഹ്ം
ഹ് പെട്ടന്ന് നെറ്റും തീരും അടുത്ത് ടവറ്ണ്ടായ ഹ് ഹ്
ആഹ് ശരി ആഹ് അത് സുഖാണ് വൈഫൈ ണ്ടായാല് ത് രണ്ടും മൂന്നും നാലും ഫോണ്ക്ക് നെറ്റ് കേറ്റണ്ടേ? ആ പൈസ മ്മള് വൈഫൈ തിക്ക കൊടുത്താ ൾതിയല്ലോ. പിന്നെ കോളിംഗ് ചാർജ് വേറെ കേറ്റുമാണം ആഹ് അതന്നെ അതല്ലെ രണ്ടും മൂന്നും ഫോണൊക്കെ ഉണ്ടാവകുംപെ നല്ലതാ തന്നെയാണ് അറിയാം ഏതായാലുംമാണ് ഓരോ ഫോണ ഫോണക്കും കയറ്റ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻമ്പക്കെ കൊടുത്തത് ഉം
ആഹ് ഉം
പിന്നെന്താ അടുത്തൊക്കെ പറയ്
വ്ടെ എല്ലാവർക്കും സുഖ തന്നെ
ഉമ് താ വീണ്ടും മയ പെയ്ത് ഒന്ന് ചേര്യാ അടുത്ത പെയ്യ വീണ്ടും ചോര പെയ്യ
ഉം
ഇത് റേഞ്ച് ഇനിയിപ്പോന്ന് നെറ്റ് തീരാനായിട്ടാണോന്ന് അത് അറില്ല സ്കൂളിട്ട വന്നാൽ പിന്നെ നേരെ ഫോണണ്ട് എടു
ആഹ്
ഉം ഓരേ കയ്യിലേക്കാരം നെറ്റ് തീ തീർണത് അറിയില്ല ചെലപ്പോം നെറ്റ് തീർന്നാലും ഉണ്ടാവും ആഹ് കട്ടായി കേൾക്കല്
ആഹ്
പിന്നെ ഓര ഉപ്പ വരണം ഹോട്ട്സ്പോട്ട് വലിക്കണെങ്ക ഐ വന്നിട്ടുംല്ല
ഇപ്പൊ എന്തേ ആവോ എട്ടര ഒമ്പരായി
ഉം
ചെല്പ്പം മാണെ വണ്ടിന്റെ അടുത്ത് പോയിണ്ടാവും
ആഹ് ആഹ്
ഉം അങ്ങനെ പോ രാത്രി പണിയാണെ വന്ന് ഭക്ഷണം കഴിച്ച ച് കൊറച്ച് കഴിഞ്ഞ എണീറ്റ് പോവും പിന്നെ
അഹ്
ഉം പകൽ ഇവ്ടെ ഉണ്ടാവും
ആഹ്
ലോഡ് ദൂരത്ത്ക്ക് കൊണ്ടുപോണോണ്ടെ
ആഹ് അത് നിങ്ങൾക്ക് പേടി ഒന്നുല്ലെ രാത്രി കെടക്കാനൊന്നും
ആഹ് ഇല്ല ഇല്ല അത്കിപ്പോ ചേലായില്ലെ അത് പിന്നെ ഞാൻ വന്നന്നേ അങ്ങനെ ആയോണ്ടേ
എടുത്തടുത്ത് വീട്ണ്ടാവൂല്ലെ
ആഹ് അങ്ങൾ മൂത്തച്ചിം തറവാാടൊക്കെ അടുത്തടുത്താ ആഹ് പിന്നെ കുട്ടികളുണ്ടാവും കാക്കാരെ കുട്ടികളൊക്കെ ഉണ്ടാവും പേടിക്ക ഇപ്പല്ല ഇപ്പ പേടിയില്ല ഇപ്പോ അത് ചേലായി പിന്നെ എല്ലാ വാതിലും നമ്മള് അട ച്ച് കടന്നാ പിന്നപ്പോന്നും അറിയില്ലല്ലോ?
ആഹ്
ഞാനും മക്കളും ഒരു റൂമിലണ്ട് കടക്കും
ആഹ്
ഉം പൂട്ട് പിന്നെ അത് വരുമ്പോ ഫോണ്ക്ക വിളിച്ച. ബെല്ലടിച്ചാ അത്‌ തുറക്കാൻ പറ്റൂല അതേ പറയും ബെല്ലടിച്ചാ വാതിൽ തുറക്കരുതെന്ന് പറയും ന്റെ ഫോണ്ക്ക് അടിച്ചും ഉം അപ്പോ പിന്നെ അതന്നായ്ക്കും അപ്പോ മനസ്സി ലാവും താണെന്ന് ന്നായിക്കോട്ടെട്ടോ ആഹ് ശരി
ശരി
പാത്തെ ബാ വിളിച്ച്ണ്ടോ ഇല്ല ഞാൻ എടുത്തോള ഞാൻ എടുത്തോളാ